ഹലോ
ഹലോ
ഹലോ
കേൾക്കണ്ടോ
ആഹ് ആഹ് കേക്കണില്ല ഹലോ കേക്കില്ല
ആഹ് കേൾക്കണ്ട്‌
ഉം ആഹ് എന്നാ ഇഞ് പറി എന്താ സുഖം അങ്ങനെ പോണ് എന്താ
ആഹ് ആഹ്
ഇതൊക്കെ കഴിഞ്ഞോ കുട്ട്യാള് കെത്തില്ലേ
ചായ കുടിച്ചോ
ആഹ് ചായുടി കൈഞ് മോന് ഓന് മുട്ട പുയ്ങ്ങിയതെന്നു ആപ്പൊന് കടി വാണം ഉം
ഏഹ് അയ്ശരി രാത്രിക്കളൊക്കായോ
ആഹ് രാത്രിക്കൊക്കെ ആയി രാത്രി രാവിലെ ആറര ആവുമ്പത്തിന് വെക്കണാണ് ചോറ്
ആഹ് ആഹ്
അപ്പൊ ഞാൻ വൈകുന്നേരം വേറെ വെക്കും കുക്കറിലല്ലേ പണിയൊന്നുംല്ലല്ലോ വല്യ വർഗില്ലാത്തൊണ്ട് അടുപ്പ് കത്തിക്കലല്ല
ഏയ് ശരി ഫുള്ള് ഗ്യാസ്മേല
ഉള്ള ഗ്യസമല അപ്പ പിന്നെ വർഗുവാ ആഹ് ഗ്യാസ് ഇതുവരെ ശക്ഷാമം വന്നിട്ടില്ല രണ്ട് കുറ്റി ണ്ട് ഒന്നും കഴിയുമ്പത്തിന് രണ്ടു മാസം ആകുമ്പോ അന്റെ മൂന്ന് മാസം ന്നാലും നിക്കലുണ്ട് ഫുള്ളുണ്ടാക്കിയാലും എല്ലാം ചായും കടിം ചോറക്കയ്മ തന്നെ
ഫുള്ള് ഗ്യസമലന്നെ
ആഹ് ഫുള്ള് അടുപ്പ് കത്തിക്കലന്നല്ല വർഗൂല്ല അടുപ്പ് പൊകടപ്പൊക്കെ ഇണ്ട് എന്നാലും കത്തിക്കില്ല വർഗ് വാങ്ങിയാലും മുതലാവൂല ഗ്യാസ്മ കത്തിച്ചു പറ അപ്പൊോട് പറയും അപ്പൊ പിന്നെ ഏതായാലും പട്ടിച്ചാളിയും കാര്യൊന്നും ആാവണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനണ്ടാവും ആഹ് സുഖ ആഹ് മറ്റേ ഒന്ന് ഊദി ഒന്ന് കത്തിച്ച് അയിന് നിക്കണം ല്ലോ തറവാട്ടിലൊക്കെ അയിന്നന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിന് ഇപ്പൊ പിന്നെ നമ്മള് സ്വന്താവും കാട്ടാ വർഗ് അവനാൻ ണ്ടെങ്കി തൊടൂലക്കെ എടുക്കാണ്ടെങ്കി പിന്നെ കൊഴപ്പല്ല ആഹ് അപ്പൊ പിന്നെ വർഗ് വാങ്ങലടക്കൂല ഗ്യാസ് കത്തിച്ചോ റിം അപ്പൊ ഞാൻ കൊരെ ഒക്കെ കേരുതു ഇന്റേത് എന്താന്നാലും ഇത്ര നിക്കുന്നു ചോയ്ച്ചി എല്ലാരും
ആഹ്
എല്ലാം ഉണ്ടാക്കിയലും ന്താത്ര നിക്കണ ചോദിച്ചോ അപ്പോ ഞാന് തളിച്ച് കഴിഞ്ഞ പിന്നെ സിമ്മിലെടുള്ളു
ആഹ് ആഹ്
അപ്പപിന്നെ രണ്ടു മാസം കഴിഞ്ഞ ഒന്ന് ബുക്ക് ചെയ്യും, അപ്പത്തിന് പിന്നെ കയ്യാനാവകുമ്പോതിന് പിന്നെ കിട്ടും അയ്ന് വല്യൊരു ഇതുവരെ ബുദ്ധിമുട്ടിയിട്ടില്ല നമ്മുക്ക് ഇതിന്റെ അധൊ ഒരു പ്രശ്നംക്കെ ഉണ്ടായിുന്നല്ലേ ല്ലേ ഞ്ഞികിട്ടൂല ആഹ് ആഹ് യുദ്ധത്തിന്റെ തൊണ്ട് അപ്പൊ ഒരു മാസം അപ്പൊ പിന്നെ ഏതായാലും സ്റ്റോക്ക് വെച്ചീനു പിന്നെ ഇപ്പ അങ്ങ് മാറിയാലോ
ആഹ് അപ്പൊ അടുപ്പത്ത് ഒണ്ടാക്കിയോ
ഇല്ലേ
ഏയെ രാത്രിലേക്ക് എന്താ ചോറാ
രാത്രികക്ക് ചോറാണ് പിന്നെ ഷുഗറല്ല ആളൊക്കെ തന്നെയാണ് ഷുഗർ ഇപ്പ ഉണ്ടായതാട്ടോ
ഏഹ്
പ്പൊന്നും ഇല്ലെനു അപ്പൊ അതാ നേരത്തത്തെ ഷുഗർ ഉണ്ട് പിന്നെ അയിന് അങ്ങനെ വല്ലിയ കൊഴപ്പൊന്നുമല്ല മധുരടാതെ ചായയൊക്ക അങ്ങനെ കുടിക്കും പിന്നെ ചോറ് ചോറ് പിന്നെ കൊറച്ച് ചോറൊക്കെ തിന്ന് പിന്നെ ക
ഉം ഏ ആഹ് ആഹ് ഏ ഷുഗറ് വല്ലോം ഒണ്ടോ ഏ ആഹ് ആഹ് പേടിയാണ് കരുതിയാ നല്ലതാണ് ആഹ് ആഹ് ആൾ ഓടിച്ചോണ്ടാ വരുന്നത്
പിന്നെ പിന്നെ സ്ഥിരമാണ്
ആഹ് സ്ഥിരം വാണ്ടിവരും അത് തന്നെ കുടിചില് തൊടങ്ങിയാ പിന്നെ അത് നിർത്ത് ആയില്ല
ഇല്ല ഞാൻ പറയും നിങ്ങക്ക് വലിയ പേടിയണേ ഏതാലും ഇങ്ങള് അങ്ങനെ തിന്ന ച്ചാറൊന്നും ഇവിടെ ഞാനങ്ങനെ മധുരം ഇട്ട് കുടിച്ചട്ടെറെയി മധുരം ഇടാതെ കുടിച്ചാൻ കഴിയാതെ - കൊഴപ്പല്ല അങ്ങനെല്ലും പിന്നെ ഇപ്പം അത് തൊടിച്ച് പ റൂല അവന് വേഗ സുഖാണ് കറിഞ്ഞാ എന്തായപ്പൊടിാട്ടാലും വേ പാർന്നു കൊടുക്ക പാലും പാർന്നു കഴിച്ചാലും മതര ണ്ടാ ക്കാന നിക്കണ്ടല്ലോ എത്ര മക്കളാ നിങ്ങക്ക്
മൂന്നാള് അയിന്റെ കാലം എത്രക്കെ മൂന്ന് ഒരാണും രണ്ട് പെണ്ണും
ആഹ് അയ്ശേരി പിന്നെ എത്ര വലുത് വലുതിന് എത്ര അയിക്ക്ണ്
വലുതിന് പത്തുവയസ് രണ്ടാമത്തെ ആക്ക് മൂന്നുവയസ് ചെറിയ ആള് രണ്ടു മാസം ആയിട്ടുള്ളു
ആഹ് അപ്പൊ ഇങ്ങക്കെ ചെറു പ്രായണ്‌ നിന്റെ എന്റെ വയസ് ഒന്നും ഇല്ല നിങ്ങക്ക് എനിക്ക് മോള് പിന്നെ കല്യാണ കഴിഞ്ഞതാണ്
ഏയെ ശരി
മോള് പിജിയാണ് ഇപ്പൊ പിജിക്ക് പഠിക്കുവാ ഇപ്പൊ ആറുമാസായി ആ ഇല്ലേ ആറു മാസാ ആയിട്ടൊള്ളു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊന്നുല്ല.
വിശേഷം ഒന്നുമില്ല
ഏയ് മോനോ എല്ലാ പിന്നെ എന്താ പിന്നെ മോൻ ഉണ്ടോ
ആഹ് പ്ലസ് ടു കഴിഞ്ഞ മോനുയുണ്ട് ഡിഗ്രിക്കാണ് ഇപ്രാവശ്യം ഡി മൂന്നാള് ചെറുത് ചെറുതാണ് ഇപ്പ അവിടെ ചായ വിക്ക്ണത് ഓന് മു ട്ട പുഴുങ്ങിയത് അതൊന്നും പോരാ അപ്പൊ മാഗിയാണെന്ന് പറഞ്ഞ് കുളി കഴിഞ്ഞപ്പോ പിന്നെ അതുണ്ടാക്കി കൊടുത്താണ് പോന്നതാ ഓന് എന്തെങ്കിലും നല്ല കടിവാണോ അല കൊറഞ്ഞതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല മറ്റോൻ പിന്നെ പെസ് - റ്റു കഴിഞ്ഞ താ ഓന്പ്പന്ന് എവിടേലൊക്കെ കിട്ടീട്ട് വേണലോ കേറണൊങ്കി ഡിഗ്രിക്ക് താല്പര്യല്ല അപ്പ വേറെ എന്തേങ്കിലും കോഴ്സ് എടുത്ത് കാണ്ട് വേഗം പഠിച്ചിറങ്ങണം അങ്ങനെയാണ് കേക്കണത് അയിന് ഇപ്പൊ അയിനി ഇപ്പൊ വാശിയിങ്ങനെ പോവാണ്.
ആഹ് ആഹ്
ആഹ് പിന്നെ നിങ്ങള് സ്വന്തമായിട്ട് വീടല്ലേ അതോ ആള് ഇണ്ടോ
ഏ ആഹ് ആ ഹ് വീട്ടില് ആളുണ്ട് എല്ലാരുയുണ്ട് ആ ഉമ്മയും ഉപ്പയും ഇണ്ട് ഇളച്ചന്മാരുണ്ട് രണ്ട് ഇളച്ചന്മാരുണ്ട് ഇളച്ചിണ്ട് ഒരു നാത്തൂനുണ്ട്. ഉം വീട് ടുത്തിട്ട് വേണം ഉ
ആഹ അത് ശരി തെ ശരിയായിക്കോളും ഉഷാറാവട്ടെ. ഏതായാലും പടച്ചോനോട് പറഞ്ഞോളി ഹി ഹി
ആ അതന്നെ നോക്ക്ണ്ട് ഒന്നും റെഡി ആയില്ല.
ആഹ് ഒക്കെ റെഡി ആയിക്കോളൂ എല്ലാരും അങ്ങനെ തന്നെ ഏനി ഇപ്പൊക്കെ റെഡി ആയി. ഹി ഇപ്പൊക്കെ ഇപ്പൊ നല്ല സുഖായി റാഹത്തിലായി പോവ്ണ്ട്. പിന്നെ ആഹ അതന്നെ പിന്നെ എന്താ? എട്ടു എട്ട് വർഷായി.
ഏയ് അയ് ശരി ആഹ
സ്ഥലം പിന്നെ ഉപ്പാന്റന്നെ ഉണ്ടായിനു. ഹസ്ബൻഡു ആ പിന്നെ ആഹ പിന്നെ സ്ഥലം പെരിം കൂടി ആവുമ്പത്തിനേ? അപ്പൊന്നെ നടക്കൂലെയ് കയുല അപ്പൊ ആ സ്ഥലംമ്മൾ പോയി ആ സ്ഥലം വാങ്ങണ പൈസക്ക് പെര കേറ്റാ. ഇതിപ്പോ സ്ഥലം പത്ത് സെന്റ് അങ്ങനെ ഇപ്പ തന്നത് കൊണ്ട്. അങ്ങനെ ഒന്നും അറിന്നില്ല കയിച്ചിലായി പിന്നെ അപ്പൊ മോളെ കെട്ടിച്ചു പറ പിന്നെ അയിനും തന്നെ മൂത്തച്ഛൻ മൂത്തച്ഛനാണ് പണ്ടം. ഒക്കെ പത്തു പവനും വാങ്ങിയത് പിന്നെ അതിനും പൈസ. ഒന്നും ഇപ്പൊ നല്ല റേറ്റല്ലേ ഇപ്പൊ പത്തു പവനുംങ്ങനെ. ഇണ്ടെങ്കിലും തരൂല ചെലോ ലെയ്.
ആഹ് ഇപ്പെന്തോറേറ്റാ.
ആഹ് നാത്തൂന്മാരൊന്നും ഇല്ലാത്തൊണ്ട് പെങ്ങന്മാരുല്ല. മക്ക മൂത്തച്ഛന് മക്കളും ഇല്ല. അപ്പൊ പിന്നെ മൂത്തച്ചെനല്ലേ ഒക്കെ നോക്കിയത് കല്യാണ ചെലവും.
അ ആ
ആഹ മക്കളില്ല മൂത്തച്ചന്.
ആഹ് ഏ മക്കളിലേ?
ഇലെയ്.
ഏ കൊറേ ആയോ കല്യാണം കഴിഞ്ഞിട്ട്?
ഏ ഞാൻ വരുണീന്റെപ്പ പത്ത് മുപ്പത് വർഷായിട്ടുണ്ടാവും ഏതായാലും.
വല്ലാത്തൊരു കഥ ല്ലേ എന്ത് പ്രശ് പ്രശ്നണ്ടോ?
ആഹ കാക്കാ ആ പ്രശ്നംന്ന പറയ്ണെ.
എ
അങ്ങനെ മുത്തച്ചിന്ന അങ്ങനെ ഇപ്പ കൊഴപ്പൊന്നുല്ല ആദ്യമൊക്കെ അങ്ങനെ പോവാനൊക്കെ പറഞ്ഞീനു വാണെങ്കി. വേറെ കല്യാണംണ്ടാക്കാന്നുള്ള തീതിക്കൊക്കെ പോകാൻ താല്പര്യല്ല്യ.
ആ മ്മക്ക് എടങ്ങറല്ലേലേ.
പരമസുഖ എന്ന്ഓള് അപ്പൊഞ്ഞി വേറെ എവിടെേ പോയാൽ അങ്ങനെ ആയാപ്പോ എന്താ ചെയ്യണ്ന്ന് ഓൾ പ
അവ അതന്നെ അതന്നെ.
മ്മ്ഹ് അങ്ങനോളമ്മി ഇപ്പിക്കെ പറഞ്ഞീനു പോര് പോരാനൊക്കെ അപ്പൊൾക്കയിന് താല് പേര്ല്ല എന്താ കുട്ട്യാള് ഇല്ലാത്തൊരു ഇതൊള്ളൂ. അല്ലാത്തൊരു അസ് സുഖ കമ്മി ഇല്ല.
ആഹ്‌.
ആശ്യത്തിന് വണ്ടിയക്കെോട്ടി അങ്ങനെ പോവും പെരിക്കായാലും..
ആഹ്‌.
എല്ലോങ്കോട്ട് സു
മൊളകേറ്.
സൊക്കട്ണ്ട് ന്നൊള്ളു ഹ്. കുട്ട്യാള് ഇില്ലാത്ത പൈസൊണ്ടും ബുദ്ധിമുട്ടില്ല ഒന്നൊണ്ടു ഇല്ല.
അപ്പൊ അങ്ങൻത്തോര്ക്ക് ദേയം ഒന്ന് ണ്ടാവും
ആ എന്തെരു എല്ലേ സുഖഗൂടി പടച്ചോൻ തെ
ആഹ് അതന്നെ ആ ആ അതെന്നെ. എന്തെങ്കിലുയിട്ടൊന്ന്ണ്ടാവല്ലോ ആഹ് ആഹ് ആ അതന്നെഹ്.
പിന്നെ രാത്രിക്കൊക്കെഎന്തേ രാവിൽ തന്നെ ഫുഡ്.
അ അ അല്ലാ അഹ് ആ വേറക്കു. വി
ചോറ് വെക്കു ആഹ് പിന്നെ ഹസ്ബെന്റെനെന്താ ഇവിടെല്ല്യ ഹസ്ബന്റ് ഇവിടെല്ല്യ.
ഏ ഇല്ല്യല്ല്യ.
ഏഹ് ഏ ഗൾഫിലാ?
എല്ലാ ഗുജറാത്തില
ഏഹ് അയ്ശരി.
ആർഞ്ഞിലങ്ങള് വീടല്ലാംണ്ട്. ആ ഹ ഹ ഹ ഏ അവ്ടെ പാൽത്തിന്റെ ചോട്
ആഹ് ശരി പിന്നെ. ആളുണ്ടോ തിരക്കാ
ഏ ഹാ
ഏതെലും ടൈംയ്യോളം പറയാ പിന്നെ. പിന്നെന്താ മക്കള് എന്താ ഓര്. പഠിച്ചേ എന്താ ചെയ്യണ്?
ആടുത്തന്നെ ഓൽതോ
അ അവടെ വണ്ടിക്ക് പോണം ഒരു പത്ത് പതിനഞ്ച്
ഏ ആ ഏ ബദരെ വണ്ടിക്കെയ്‌ന് ഇപ്പൊല് ആഹ് ഇപ്പൊല് ങ്ങളവ്ട്ന്നാ പ്പടുത്തെന്നെ. നാലൊര് വണ്ടിക്കേരി ആ.
ആഹ് അല്ല നാല് കഴിഞ്ഞാലൊകെ പിന്നെ കൊറച്ച്നടന്ന് പോകാനൊക്കെന്താ പറ്റ്ണ് പോ പറഞ്ഞേക്ക ചെറിയ കുട്ട്യോളെവുബോ മ്മക്കെ റോഡൊക്കെ വെൽങ്ങുട്ച് പോവാണ്ടാവോന്ന് ക്കെതിടാണ്.
പേടിയല്ലേ ആഹ്
ആഹ് എന്തന്നട്ട് ന്ന്ട്ട് സ്പെഷ്യൽ ഉണ്ടോന്ന് അതോ സാധാ എറചിയൊ മീനോ
അഹാ അഅ്ണ്ട്..
ഞങ്ങളും തന്നെ സാധന്നെ സാധാണ് അല്ലാത്ത ദിവസം കുട്ടിയക്ക് ഒഴിവില്ല ന്നൊക്കെ പിന്നെ സ്പശല.
ആഹ് അതന്നെ ഏ
ഞായറ ഉണ്ടാവുമ്പോ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് സാധാരണ ഇന്ന് ചിക്കൻ ഉണ്ട് ചിക്കൻ വരത്തിയതും കാബേജ് ഉപ്പേരിയും ചക്കക്കുരു മുരിങ്ങും കറി ഞാൻ പിന്നെ അയിന്റെ അടിൽ ആ എനിക്കിന്ന് രാത്രി അല്ലാതെ തിന്നാന ക്കുര പല്ല് പറിച്ചതൊണ്ട് പല്ല് പററച്ചു വന്നതാണ്
ഏഹ് ന്നോ?
ആഹ് കോട്ട് ന്റെ പല്ല് പറിക്കാൻ പോയിനു രാവിലെ അപ്പ അ ആ വേദനപ്പ ആ വേദന്റെ ഗുളിക കുടിച്ചിട്ടേ വല്ലാതല്ല അയ്ഞ്ഞി രാ ത്രിയൊക്കാവുമ്പളേകാ ചെരപ്പോ വേദനയൊക്കെങ്ങനെ വര എന്നാലെ നമുക്ക് ചമക്കാനൊന്നും കഴയിൂലല്ലോ പല്ല് പററച്ചാല് കൂട്ടത്ത ആവോണ്ടേ
ആഹ്
അപ്പൊ ഞാൻ ജ്യൂസൊക്ക അട്‌ച് ജൂസടിച്ചെച്ച്ക്ക്ണ് പോയപ്പ തന്നെ പല്ല് പറിക്കാൻ ള്ള ഒരുക്കങ്ങളൊക്ക റെഡിയാക്കീക്ക്ണ് ജൂസൊക്കടിച്ചെച്ചാ പോയിനെ
അങ്ങനെ ആഹ്
പിന്നെ തറവാട എന്താ ഒട്ട വീടാ അതോ
ആഹ് ഒൾട്ടത് ഉം
അല്ലാ ആദ്യൊക്കെ അങ്ങനെ തന്നെല്ലേ ഞങ്ങളുടെൊക്കെ അങ്ങനെ തന്നെ ഇനി ഇപ്പളെ ഭാവന സ്വന്തം കയറ്റുമ്പോളല്ലേ പിന്നെ ഒക്ക വാർപ്പൊക്കാകൊള്ളു
ആക്കാഹൊള്ളു അതെന്നെ
ആഹ ഞങ്ങൾതും അടി മാത്രം തന്നെയൊള്ളൂ പിന്നെന്താ അങ്ങനെ പോണ് പിന്നെ വീട്ടില് ആരെക്കെ ഇണ്ട്ങ്ങക്ക്?
ഇവടെ ഇമ്മിം, നാത്തൂനും, ആങ്ങളിം, ഏട്ടത്തിം ഉം ഉം ആഹ് ആഹാ ഉം ആഹ് ആ രണ്ട്ട്ട്യള്ണ്ട്
ഏഹേ അഹ്ശെരി
അവൻ ഗൾഫിലാ ഉം
ആ ഇപ്പ മര്ച്ച്ണോ?
ഇല്ല്യ മെര്ച്ചെല്ല ഇല്ല്യ ഞങ്ങളെ കൂടെല്ല്യ
ഏഹേ അഹ്ശെരി ഉം അറിയതെ ചോയ്ച്ചെതാ ആഹ് ഇന്റെപ്പാ മര്ച്ചിട്ട്പ്പം രണ്ടു മാസാവ്ണൊള്ളു ഇമ്മ ഇമ്മദ്ധീലിര്ക്കാണ്. ഇപ്പാക്ക് കൊഴപ്പൊന്നുല്ലേനി ആ ഇമ്മണ്ടേ ഇമ്മദ്ധേ ക്കാണ് കൊഴപ്പൊന്നുല്ല ഇമ്മാക്കെല്ലേ പണിക്കും ഉഷാറാണ് പിന്നെപ്പ മര്ച്ച അപ്പം പിന്നെപ്പം പൊർത്ത്ക്കെറങ്ങാ ബെജ്ജല്ലോ ഇപ്പാക്ക് നാലീസം കട്ന്നട്ടൊ ത്തൊ ഹോസ്പിറ്റൽല് അഹൂ കൊഴച്ചില് വന്നാണ് ഷോക്ക് വന്നതാണ് ഇന്നട്ട് പിന്നെ നലീസം കടന്നങ്ങനെ മുണ്ടാട്ടൊന്നുല്ലാതെ അങ്ങനെ കടന്ന് നാലാം ദിവസം മരിച്ചു പ്പൊ വീട്ട് തന്നെഞ്ഞു ഞങ്ങള് പത്ത് പയ്നെഞ്ചീസം ഇപ്പെപിന്നെ സ്കൂളൊക്കെ തൊറന്ന് ണ്ടായപ്പ പിന്നെ ബുദ്ധിമുട്ടല്ലേ ഞമ്മക്ക് കളിയാനൊക്കെ ആഹാ ആദ്യങ്ങെട്ട് കൊണ്ടര്ലും കൊണ്ടാക്കലേനു പിന്നെക്കൊരു കെതിയെടാണ്.
ഒഴിവില്ണ്ടാവുമ്പളൊക്കെ പോവും മദ്രസസിന് ഒഴിവ്, സ്കൂളിനൊയിവ്, ഒക്കാവുമ്പോ ഒന്ന് പോവും ഇപ്പ മിഞാന്ന് ഞങ്ങളെ